ഹലോ
ഹലോ
ഹലോ ആ എന്തൊക്കെയാ വിശേഷം
നല്ലല്ല വിശേഷം നിങ്ങളെ നെയമം എന്താണ്
ഹലോ പഠിക്കാണോ പഠിക്കണോ വർക്ക് ചെയ്യാണോ
അല്ല ഞാൻ പഠിക്കില്ല
ഉം വർക്കിംഗാ
ഞാനീ ഫാഷൻ ഡിസൈനിങ്ങന്റെ വർക്കിനൊക്കെ പോയിന് പിന്നെ കഴിഞ്ഞതിന് ശേഷം പിന്നെ പോയിട്ടില്ല
ആഹ ഓകെ ഫാഷൻ ഡിസൈനി ഞൻ എന്റെ ക്ലാസ്ക്കെ കഴിഞ്ഞു ഞാന് ജോബി നോക്കിക്കോണ്ടിരിക്കുന്നുണ്ട് ഒന്നും ശരിയായിട്ടില്ല
ബണ
ഞാൻ ഐ ടി ഫീൽഡാ
എവിടെയാണ് അരീക്കോടാ
അല്ല അല്ല ഞാൻ തൃശ്ശൂരാ
ഏ
ഞാനപ്പോ എം സി എ ആയിരുന്നു പഠിച്ചേർന്നത് എം സി എ കഴിഞ്ഞു ഇപ്പൊ കുറച്ചായി ആ ഇതുവരെ ഒന്നും സെറ്റ് ആയിട്ടില്ല നോക്കണം ഇൻഷ അള്ളാ എങ്ങനെയുണ്ട് അപ്പൊ ഫാഷൻ ഡിസൈനിങ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു
ഡിസൈനിങ് ഒക്കെ അടി പോളിയാ
ഉ എങ്ങനെ വരക്കണക്കെ ആളാ അത്യാവശ്യം
ഏ
വരക്കണക്കാളാ
അല്ല നമ്മ സ്റ്റിച്ചിങ് ആയിട്ടുള്ളേ
ആ ഓക്കേ ഓക്കേ അല്ല ഞാൻ ഉദ്ദേശിച്ചത് ഡിസൈനിങ് ചെയ്യൂല്ലേ
ആ ഡ്രസ്സുമല്ലോ
അ ആ
അങ്ങനത്തില്ല
ആ ആ ഓക്കെ സ്റ്റിച്ചിംഗ് ഒക്കെ ആയിട്ടാവും അല്ലേ വരുന്നത്
അതെ അതെ അതെ
ആ ഓക്കെ എന്തൊക്കെ സ്റ്റിച്ച് ചെയ്യും
ഞാന് ചുടിദാർ ആനാർക്കലി ഗൗണ് അങ്ങനത്തെ ഒക്കെ ചെറിയ ചെറിയ ഐറ്റംസ് ഒക്കെ
ആ ആ ബ്രൈഡലൊന്നും ഉണ്ടാവില്ല
ഏ അങ്ങനത്തെ വല്യൊന്നും എടുക്കാറില്ല
ഇല്ലല്ലോ അപ്പൊ എങ്ങനെ വർക്ക് ചെയ്തിരുന്നത് ഒറ്റക്കായിട്ടാണോ അതോ എന്തെങ്കിലും ഷോപ്പില അങ്ങനെ പോയിട്ട് അങ്ങനെ എന്താണ് ആണോ
ആ ഞാനീ ചെറിയൊരു ഷോപ്പുണ്ടായി ഇനി എന്റെ കുടുംബകാരൻ കുടുംബകാരടുത്തപ്പ അവിടെ നിന്നീനി അപ്പ അവിടന്ന് കല്യാണം കഴിഞ്ഞതിൻ്റെ ശേഷം ഇങ്ങോട്ട് പോന്നതാണ് പിന്നെ പോയിട്ടില്ല
ഓക്കെ എതു പറ്റിയപ്പോ പിന്നെ കല്യാണം ഇപ്പ അടുത്താണോ കഴിഞ്ഞത്
ആ അതെ അതെ അതെ പിന്നെ പോവാൻ കഴിഞ്ഞില്ല
ആ ആ പോണില്ലേ നീ
ഏ
പോ പോവില്ലേ
പോവാൻ ഇനിയിപ്പ വിടലുണ്ടാവില്ലേയ്ക്കാരം വീട്ടുകാരൊക്കെ സമ്മയിച്ചണ്ടേ
അ ആ ആ ഹസ്ബൻറ് എന്താ ചെയ്യണ്
ഹസ്‌ബൻ്റ് സൗദിയിലാ
ആ എന്തായിട്ടാ വർക്ക് ചെയ്യണ്
സെയിൽസ് തന്നെ
ആ ആ എങ്ങനെ ഇതിപ്പോ നമ്മൾ ഈ സ്റ്റിച്ചിങ് ആയതു കൊണ്ട് കൊഴപ്പില്ലല്ലോ നമുക്ക് വീട്ടിൽക്ക് ഓർഡർ കിട്ടിയാലും അങ്ങനെയും ചെയ്യാലോ
ആ അങ്ങനെയും ചെയ്യാം അങ്ങനെ ചെയ്യാം
ആഹ്
ഓഡർ കിട്ടണം എന്നാല്ലേ സുകെയ്നി
ആ അതെ അതെ ആ അതങ്ങനെപ്പരിചയ- രോടൊക്കെ പറഞ്ഞ് പറഞ്ഞ് അങ്ങനെ അങ്ങോട്ട് കിട്ടിക്കോളും
അങ്ങനെ എത്രനാള് ചെയ്തു അപ്പോ ഇത്
ഞാനി ഒരുകൊല്ലം
ആഹ് ആഹ്
ഒരുകൊല്ലം അവിടെന്നെ പഠിച്ചതേനി അവിടന്നെ പഠിച്ചണ്ട് അവിടന്നെ വർക്ക് ചെയ്താരുന്നു
അയ്ശെരി അങ്ങനല്ലേ ആ ഓക്കെ അപ്പൊ പ്ലസ് ടു കഴിഞ്ഞിട്ട് ഇതിന് ഇത് പഠിച്ചിട്ടുണ്ടാവുല്ലെ ഫാഷൻ ഡിസൈനിങ്ങിന്റെ
ആഹ് അതെ അങ്ങനന്നെ
ഉം ഇപ്പൊ നല്ല സ്കോപ്പാട്ടാ ഇങ്ങനത്തെതൊക്കെ ചെയ്യ്ണത് ഇപ്പൊ എല്ലാവരും സ്വന്തായിട്ട് ബിസിനസ് ചെയ്യുന്ന അങ്ങനത്തൊരു മൈ മൈൻറ്റാണല്ലോ എല്ലാര്ക്കും മു ഇപ്പപൊതുവെ ഇങ്ങനെ ഒറ്റക്ക് ചെയ്യുന്നോരൊക്കെ അത് ഇങ്ങനത്തെതൊക്കെപഠിച്ചാല് നമുക്ക് സിമ്പിളായിട്ട് കുറച്ചുകൂടെ ഈസിയായിട്ട് ചെയ്യാനായിട്ട് പറ്റും നമുക്ക് ഒറ്റയ്ക്ക് ചെയ്യാ ല്ലോ ഒറ്റക്കൊരു ബിസിനസ്സ് തൊടങ്ങണപോലെ നമ്മൾക്ക് തനിയായിടതാന്നെ ചെയ്ത്കൊടുത്തിട്ട് അങ്ങനെ വേറെ ഒരാളുടാവശ്യം വരുന്നില്ലല്ലോ എല്ലാം നമ്മളല്ലേ ചെയ്യുന്നെ അങ്ങനെക്കാർന്നു അങ്ങനെ നമുക്ക് അങ്ങനെ വിചാരിച്ചങ്ങ്ണ്ട് ചെയ്ത് തുടങ്ങിയാണ്ട് തുടങ്ങലന്നെ
ആഹ് അതേനെ
ഇനിപ്പെത്രായി കല്യാണം കിയിഞ്ഞിട്ട് കല്യാണംകഴിഞ്ഞിട്ടെത്രായി
അത്കയിട്ടിപ്പം രണ്ട്കൊല്ലായി
ആഹ് ആഹ് എന്റെതിപ്പൊ രണ്ട്കൊല്ലയി ക്ലാസ് കഴിഞ്ഞിട്ട് ഐ. ടി. ഫീൽഡായ കാരണേ കോമ്പറ്റീഷൻ ഭയങ്കര കൂടുതലാ നമ്മള് പഠിച്ചോണ്ടിരിക്കുമ്പോ വിചാരിക്കണപോലെല്ല ജോലിക്ക് കേറാന്നോക്കുന്ന സമയത്ത് ഇന്റർവ്യൂസ് യാലും ഒരുപാട് റൗണ്ട്സുണ്ടായിരിക്കും. അങ്ങനങ്ങനെ കൊറേ ഇന്റർവ്യൂസിനൊക്കെ പോയി ഓഹ് രണ്ട്മൂന്ന് റൗണ്ടൊക്കെ ത്തി പിന്നെ ഔ ലാസ്റ്റത്തിൽക്കങ്ങടെത്തി കിട്ടിയിട്ടില്ല. പിന്നെ ഒരെണ്ണം ഞങ്ങളിവിടെട് ഉം ആഹ് ‌ അട്ത്തല്ല കുറച്ചപ്പുറത്തായിട്ട് ഒരു കമ്പനിയിലിക്ക് തായിരുന്നു. പിന്നെ അത് നിക്ക് ടൈമൊക്കെ ഭയങ്കര പ്രശ്നാ. രാത്രിയാകും വീട്ടിലെത്താനൊക്കെ. അങ്ങനെയൊക്കായപ്പോ പിന്നെ പോവാൻ പറ്റിയില്ല. പിന്നെ പിറ്റേദിവസം പുലർച്ചെ എണിറ്റ് പോവും വേണം. പിന്നെ പിറ്റേ രാത്രിയാകും തിരിച്ചെത്തൻ. അങ്ങനെയായപ്പെനിക്ക് ഒരുമാസം പോയി. പിന്നെ എനിക്കതങ്ങട് ഫോളോ ചെയ്ത് പോവാനായിട്ട് പറ്റുന്നില്ല. ഭയങ്കരബുദ്ധിമുട്ട്. അങ്ങനായപ്പ പിന്നെ നിർത്തി. പിന്നെ വേറെ നോക്കണം ന്നുള്ളതില് അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് നമുക്ക് പറ്റിയതൊക്കാഉമ്പോ പോണം. അതിന്റെടേല് പിന്നെ ഈ ചെറിയ റിയ ഓൺലൈൻ പരിപാടികളൊക്കെ ചെറിയചെറിയ ജോബുകളൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനൊക്കായിട്ട് ത ട്ടിമുട്ടി പോണു.
ങ്ങളെ കല്യാണംകഴിഞ്ഞതാണ്?
ആഹ് കല്യാണംകഴിഞ്ഞതാ.
മക്കള്ണ്ടാ?
ഇല്ല-ഇല്ല മക്കളായിട്ടില്ല
ഏ ഹസ്സെന്തെയ്യുന്നു
ഹസ്ബന്റ് പൊറത്താ ആള് ഖത്തറില് ഡ്രാഫ്റ്റ്മാനേജർ വർക്കെയ്യാ
ആ-ആ
അവര് പറഞ്ഞ പോലെ വർഷ ത്തിലൊ ഒരുമാസം ലീവ് കിട്ടുമ്പോളേ നാട്ടിൽ വരുള്ളൂ യാളെ ഹസ്ബൻഡ എങ്ങനെ ലീവോക്കെ ഇണ്ടാവോ
ആ രണ്ടു കൊല്ലം കൂടുമ്പോം
രണ്ടു കൊല്ലം കൂടുമ്പോളാല്ലേ
അതെ അതെ
കൂടുമ്പോൾ എത്ര നാളുണ്ടാവും
ആ നൽപ്പത്തഞ്ച് ഇല്ലെകിൽ രണ്ടു മാസൊക്കെ ഇണ്ടാവുള്ളു
ആ ഓക്കെ ഓക്കെ എന്ത് സെയിൽസില അപ്പൊ എന്ത് ഷോപ്പെന്തെങ്കിലുമാണോ
ആ ഗോഡൗണുണ്ട് കാറിന്റെ
ആ ഓക്കെ ഓക്കെ പിന്നെ വേറെന്തൊക്കെയുണ്ട് ക്ലാസ്സൊക്കെ കഴിഞ്ഞി ട്ട് പ്ലസ് ടു കഴിഞ്ഞപ്പോ തന്നെ ഇതിന് ജോയിൻ ചെയ്തോ
അല്ലല്ല ഞാന് പ്ലസ്‌ ടു കഴിഞ്ഞതിനുശേഷം കമ്പ്യൂർ പഠിച്ചാൻ പോയി അത് കഴിഞ്ഞതിനുശേഷം പിന്നെ ഫാഷൻ ഡിസൈൻ പഠിച്ചു
ഉം ഉം കമ്പ്യൂട്ടറില എക്സെല്ലും വേർഡൊക്കെയോ എം എസ് ഓഫീസാ
ആ അതെ അതെ അതെ അതെ
ഉം ഉം ഉം ഞാനും പോയിരുന്നട്ടോ കൊറച്ചൊക്കെ ആ ടി ടി സി ചെയ്തിട്ടുണ്ടോ
അയിന്റെ കോഴ്സ് എടുത്തിന് മുഴുവനാക്കാൻ കഴഞ്ഞീല്ല
ആ ആ ഒക്കെ ഇപ്പൊ ടിസിനേക്കാൾ കുറച്ച് കൂടെ ബെറ്റർ ആയിട്ടുള്ളത് മറ്റേ മോണ്ടിസോറിയാൻ തോന്നുന്നു എല്ലാവരും പറയുന്നുണ്ട് അത് മോണ്ടി സോറി പഠിച്ചിട്ട് പെട്ടെന്ന് ജോബ് കിട്ടുന്നുണ്ടന്ന് പിന്നെ പോരാത്തതിന് മോണ്ടി സോറിന്ന് പറയുന്നത് ഈ ഗൾഫ് ലും അത്യാവശ്യം നല്ല സ്കോപ്പുണ്ട് ഇപ്പൊ നമ്മള് മോണ്ടിസോറി കഴിഞ്ഞിട്ട് ഒരു ഒരു വർഷോക്കെ രണ്ട് വർഷം അങ്ങനെ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ആ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഗൾഫിൽ പോയാലും അത്യാവശ്യം നല്ല സാലറി കയറാൻ പറ്റുമെന്ന് പറയുന്നുണ്ട് ന്റെ എന്റെ ഫ്രണ്ട്‌സ് കുറേപേർ അങ്ങനെ കയറിയിട്ടുണ്ട്ട്ടോ അതായത് ഒരു വർഷം അങ്ങാട്ടൊള്ളു മോണ്ടിസോറി കോഴ്സ് അത് കഴിഞ്ഞിട്ട് നമുക്ക് ജോലി കയറാം ഇയാൾ എങ്ങനെയാ ഇത് ഗൾഫിൽ കൊണ്ടുപോവോ
ഏയ് അങ്ങനെന്നുള്ള
ഇല്ലല്ലേ ആ അല്ല അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഇതൊക്കെ ഓപ്ഷൻ ആയിരുന്നു മ്മ്ഹ്ഹ്
പുറത്തേക്ക് വിടാത്താളാ
ആണോ ഓക്കെ പിന്നെ എന്താണ് വിശേഷങ്ങളൊക്കെ
വിശേഷങ്ങളൊക്കെ അങ്ങനെ പോവണ്ട് ഭക്ഷണങ്ങളൊക്കെ കഴിച്ചോ
ആ ഭക്ഷണം കഴിച്ചു നിങ്ങൾ കഴിച്ചോ
കഴിച്ചിട്ടില്ല നമ്മുക്കിന്ന് നോമ്പാണ്
ആ ഓക്കെ ഉ പിന്നെ വീട്ടില് കുട്ടികൾ ആരെങ്കിലുമൊക്കെ ഉണ്ടോ
ഇല്ല എന്റെ നിക്കാഹ് കഴിഞ്ഞിട്ടുള്ളൂ കൊണ്ടയിട്ടില്ല
ആ ഓക്കെ ഓക്കെ അതെന്താപ്പൊ നിക്കാ കഴിഞ്ഞിട്ട് ആഹ് ഇനി കല്യാണം വേറെണ്ടാവോ
ആ അതെ അതെ അതെ അപ്പൊ ഞാനീ വീട്ടിൽ തന്നെ നിക്കുന്നുണ്ട്പ്പ എന്റെ ഏട്ടത്തി ഇങ്ങനെ
ഉ ഉ
അപ്പ അങ്ങനെ നോക്കിയത്നു
ആഹഓക്കെ അപ്പൊ നിക്കാവ് കഴിഞ്ഞിട്ട് രണ്ട വർഷം ആയിന്നല്ലേ പറഞ്ഞഞ്
അതെ അതെ
അപ്പൊ എന്താ ഇത്രയും ലേറ്റ് ആയിട്ട് കല്യാണോ ഇത്രയും ലേറ്റ് ആയിട്ട് കല്യാണം
അത് ഇവിടെ മൂത്തോല ഉണ്ടായിനി അപ്പലതൊക്കെ ആക്കും പോലെ ഇനി കഴിഞ്ഞത് അപ്പ അങ്ങനെ ഞാന എന്തായി
ആ ഓക്കെ അല്ല സാധാരണ നമ്മളതില് നിക്ക കഴിഞ്ഞാല് പിന്നെ അധികം നാള് കല്യാണ അല്ല മീൻസ് അധികം നീട്ടി കൊണ്ടുപോകാൻ പാടില്ലന്ന് അറിയില്ലേ
ഉം ഉ ഇത് ആ ഇന്റെ പോ ഒത്തനും കൂടി ഉണ്ടായിരുന്നു അപ്പോൾഓൻറെഡിയയിും കൂടി റെഡിയ ആയിന്നെങ്കിൽ രണ്ടും ഒപ്പം ഒരുമിച്ച് ഉണ്ടാക്കാ വിച്ചിരിക്കുന്നത് ഞാ പോന് റെഡി ആയില്ല ഒന്ന് നോക്കിയോണ്ട്
ആ ഓെ ആളെന്താ ചെയ്യണ് പൊറത്തന്നെയ
അല്ല നാട്ടന്ന് തന്നെ ഇവിടെ ഉസ്താതാ
ആ ആ ആ
ഉ
ഇങ്ങനെ നീ ഇപ്പ നോമ്പാർക്ക നല്ലെ പണികളൊക്കെ എപ്പഴാ തുടങ്ങാ
എങ്ങനെ
നോമ്പ് തർക്കലേ പണികളൊക്കെ എപ്പഴാ തുടങ്ങനി
അത് ഈവനിങ്നെ
ആ ഇങ്ങനെ പൊരികളൊക്കെ ഉണ്ടാക്കോ
ഏ അങ്ങനെ ഐറ്റംസ് പുറത്തന്ന് വാങ്ങനല്ലേ
ആ ആ ആ ഹഹ
അടക്ക നിസം മാത്രം ഇണ്ടാക്കള്ളൂ
ആ ആ
അത അതെ
കുക്കി കുക്ക് ചെയ്യോ
ഞാനാ
ആ
ആഹഞാന് കൊറച്ചൊക്കെ എല്ലാം ഇ
ഇല്ലല്ലേ ആഹ് നോമ്പിന് പിന്നെ ആത് പൊരികളൊക്കെ പുറത്തുന്ന് താങ്ങാണെങ്കി പിന്നെ പണിയില്ലല്ല എന്തട്ടാ ചോറ ഉണ്ടാക്ക
അല്ലല്ല പ അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഇണ്ടാവുള്ളു നമ്മ
ഏ ആ ഉം അങ്ങനെ അപ്പ ശരിയെന്നാ വിളിക്കാം
ഓ ആയിക്കോട്ടെ ആയിക്കോട്ടെ ആയിക്കോട്ടെ
ഓക്കെ